ഹലോ?
ആ കേക്കണില്ലേ.
കേള്‍ക്ക്ണ്ടാ?
ആ കെ
ആഹ്.
എന്താ വർത്താനം? ആഹ് പണി കഴിഞ്ഞിട്ടില്ല പണി ഓരോന്നിങ്ങനെ പിന്നെ ആഹ് തൊടങ്ങാണൊള്ളു
ക്കായോ
ചോറും കറിയായി ഇന്ന ഇന്ന് ന്ന തിന്നാൻ. നാളെപ്പിന്നെ ഞാന്‍ ഇതെ യോഗക്ക് പോകല്ണ്ട് മെക്സവിന് നിങ്ങടെ എവിടെക്കെ ഒണ്ടോ മെക്സവിന്
ഇല്ല ഞങ്ങളവടെ ഇല്ല കെട്ടീല്ല ഞങ്ങള ഇവിടെ ഇല്ല
ഏ രാവിലെ എക്സസൈസിന് പോവ. അപ്പൊ ഞാനൊക്കെ പോ ഞാനെന്റെ എന്റെ പുതിയാപ്പിളക്കെ പോവല്ണ്ട്.
എന്നും പോവോ
എന്നും എന്നും രാവിലെ പിണ്ട് വ്യായാമം യോഗ ഇങ്ങിട്ട് ആ.
ആഹ്
അപ്പോ പിന്നെ ഞായറാഴ്ച എന്നും ചായേം കടിയൊക്കെണ്ടാവും. ഓരോ ഓരോ പെരക്കാരും ഓരോരുത്തര് കൊണ്ടുവരും അപ്പോ എന്റെപുതിയാപ്ലാ നാളെ പൊന്നേക്കണ് അപ്പോ ഞാന്‍ കൊറച്ച് നെയ്യപ്പോക്കെ ചൂടാട്ടേന്ന് വിചാരിച്ച് അരിക്ക് വെള്ളത്തി ട്ടഞ്ഞത അരച്ചുണ്ടാക്കി മാവട്ടിയൊക്കെ പണി
ആഹ് നിങ്ങള് നെയ്യപ്പണ്ടാക്കകാര്യല്ലേ ഇണ്ടാക്കൽ ഇണ്ടാവൂലേ
ട്ട് വെക്ക അല്ല ഞാൻ കയിയൂല രാവിലെ പോണ്ടേ രാവിലെ
ആ അപ്പൊ ഒരു ഒറപ്പാവൂല.
ഒറപ്പൊന്നും ഉണ്ടാവലേ അമ്മള് പിന്നെ കൊറച്ച് ഇതൊക്കെ, ഇതൊക്കെ ഇട്ട് ങ്ങാണ്ടേ
എന്താ ചേർക്ക? മൈതഊട്ടുവോ? നെയ്യപ്പ്ത്ത്ക്ക്
അള്ളാ ചുട്ട്ണ്ടാക്കുമ്പോ ഞമ്മുക്ക് ത്, ബേ, ത്, ഇതഅല്ലെ തെരക്കല്ലേ. തൊടങ്ങും ഞങ്ങളവടെ ആണ് ആണുങ്ങക്ക് ആറ്ണിയാകും അപ്പൊ അയിന് പോവാന്
ഉം
പിന്നെ രാവിലെ എപ്പഴ കൊറെ നേരത്തെ എഴുന്നേറ്റേച്ചുണ്ട്
ആഹ് അത് ശരിയാണ് രാത്രി, രാത്രി ചുട്ടച്ചാല് സുഖാണ് രാവിലെക്ക്.
ആ രാവിലെ ആണ് ഞാ വിളി ഞങ്ങ അവിടെ എത്ത് ഒരു താതാണ്ട് ണ്ടാക്കലെ ഇന്നല്ല ഞാറാഴ്ചെ. ആ ഓർക്ക് ആണുങ്ങക്ക് ചായെം വേണം ചായ ഉണ്ടാക്കി കൊണ്ടന്നൊക്കെ പറഞ്ഞിഞ്ഞോ.
ഏഹ് ഇവിടെ കൊറേ ആൾക്കാരുണ്ടോ?
കൊറേ ആൾക്കാര് ഒരു പത്ത് മുപ്പത് ആൾക്കാരൊക്കെ ഒണ്ടാവും. സംഭവം രസാണ്. ടൂറോവലും പിന്നെ അപ്പൊ രസാ രണ്ട് ആഹ് എടുക്ക കൊ കൊച്ചിക്ക് പോയി പിന്നെ ഇബ്ടെ എന്താ കൊ വയനാട് എല്ലേ സ്ഥലത്ത്ക്കും ടൂറ് വോവലല്ല എല്ല എല്ല സംഭവം നമുക്ക് മൻസ്ക്ക് സന്തോഷ ഏരം വെള്ത്ത് ചെ എല്ലാരുഏറ്റ് വർത്താനം പറ്ഞ്ഞ് ചിറിം കളിയൊക്കൈറ്റ് ഇപ്പൊ ഞാപറിം ഫോം വിളിയോ ണ്ടെന്നെ എന്തോര് സന്തോഷല്ലേ മൻസ്ക്ക്
ആഹ് അത് ശെരിയാണ്. ആഹ്, അയ്ശെരിയാ ആഹ്.
കൂടാൻ വിചാര്ച്ചതല്ലേ അപ്പൊ ഇന്റെ ഏട്ടത്തി ഇന്നോടർണേ എണീ മൻസ്സ്ക്ക് ഭയങ്കര സന്തോഷം നമ്മള്ങ്ങനെ വീട്ട്ല്ങ്ങനെ ഇരിക്ക്യല്ലേ
ആഹ് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പളേ
ആഹ് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പൊ അപ്പത് നല്ലൊരു ഇതാന്ന് അറ്യ അപ്പങ്ങനെ ഓളറ്‌യാ മനസ്സ്ന്ന് എന്തൊക്കിയോ ഒരു ഭാരം ഒയിഞ്ഞ് പോയ മാതിരിയറിയോള്
ആഹ് ഉം കുട്ട്യോളൊക്കെ പോയിണ്ട് പോയിട്ട്ണ്ടാവൂലേ
ആഹ് എല്ലാരും പോയീന്ന് ഓന് ഫോൺനേന് ഫോണ് ഞാൻ ടിവീല് ഇത്ട്ടൊട്ക്കലാ ഓന് കാർ ട്ടൂണ്ഏന് ഹോ ഹോസ്പോട്ട് ഓണാവ്ണെന്നെല്ല എന്താവോ പ്രശ്നം കയ്യെകണാ
ഇപ്പം ഇപ്പം ഇപ്പതരാ ഇപ്പതരാ ഇപ്പതെര ഫോണ് ഓന്റെ ൻ്റെ കയ്യി കൊടുത്തിന്ന് ഞാന് കാർട്ടൂൻ കാണാന്
ഏഹ് അപ്പൊങ്ങള് വാങ്ങി വാങ്ങിയപൊ ആഹ് ആഹ് ഇപ്പെല്ലാ കുട്ടിയോ എല്ലാ കുട്ടിയോളും അങ്ങനെന്നെ എല്ലാ കുട്ടികളും അങ്ങനെന്നേണ്
ആഹ് എല്ലാ കുട്ടേളും അങ്ങൻ തെന്നെ ഫോണ്ന്റെ ര് ആൾക്കാര
ഉം ആഹ് പിന്നെ എന്തെക്കെ ആഹ് ന്ന് ചോറായി കറിയായി ഇന്ന് സാധാ റേഷം പിടീത്തെ പച്ചരിയോണ്ട് ഇന്ന് നെയ്ച്ചോറാക്കി ഇണ്ടാക്കി പിന്നെ ഇന്നൽത്തെ കോയിണ്ടായിര്ന്നു അപ്പം വേഗന്ന് എളുപ്പ പണി നോക്കി വേഗം കോഴിക്കറി പിന്നെ പപ്പടും പൊരിച്ച് അപ്പം പണി കഴി ഇനി അകടച് അടിച്ചെല്ല് കഴിഞ്ഞ് ഇനി കുളിക്കാണ്ടല്ല ഇവിടത്ത പണികളൊക്കെ കഴിഞ്ഞ്ണ്. ഉം. പിന്നെ മഴല്ലേ അങ്ങനെ പൊറത്തെറങ്ങി ട്ട് ങ്ങണ്ട് അയിന് തോന്നുല്ല്യ പൊറത്തെറങ്ങാന് അപ്പം അകത്ത് ങ്ങനെ
ആഹ് അതന്നെ അയന്നെ
ഉം ങ്ങൾതൊക്കെ കഴിഞ്ഞോ
ഞ ന്റെ കഴിഞ്ഞിട്ടില്ല അകടിച്ചോരാനും തൊടക്കാന് ണ്ട് ഒക്കെ ണ്ട് പണി. തിര്മ്പാൻ കൊറച്ച് അവ മൂത്രൊഴിക്കലുണ്ടോള് ഇവ എന്നും മൂത്രൊഴിക്കും
ഇല്ല ഇല്ല ഓള് മൂത്രൊഴിക്കലില്ല ആഹ് മൂത്രൊഴിക്കല്ലേ ഞാനിങ്ങനെ എടക്കെടക്ക് ഇങ്ങനെ ഒന്ന് ഒറ ഒറങ്ങുമ്പോളന്നെ ഒന്ന് മൂത്രൊഴിപ്പിക്കും പിന്നെ പിന്നൊരു പിന്നെ പിന്നെ രാത്രി ഒര് ആ എടയില് ഒരേട്ടൂടി മൂത്രൊഴിപ്പിച്ചാതി ഒരട്ടം എന്താലും മൂത്രൊഴിപ്പിച്ചണം അല്ലേ മൂത്രൊഴിക്കൂട്ടോ
ആഹ് അതെ ഞ പറ
അങ്ങനെ എടയിലൊരു ഒരു പന്ത്രണ്ട് മണിയോ ഒരു മണിയോ അങ്ങനെയൊക്കെ ആവുമ്പോ ഒരെട്ടൂടി മൂത്രൊഴി പിന്നെ ഉം രാവിലെ എണീച്ചിട്ടേ മൂത്രൊഴിക്കൊള്ളൂ
ഇവനെ ഞാന് ഇവിടെ കെടക്കുമ്പ തന്നെ എത്രാവുന്നാ അങ്ങനെ ഒരപ്പം എന്നാ പിന്നെ കളിയും ചിരിയായിട്ട് ഒരു മണി പാമ്പേഴ്സ് ഇട്ട് കൊട് ത്താര് ഇതിന്നിപ്പിത് പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത അത് ഒഴിവാക്കും വേണ്ടത്
ആഹ് അത്ശെരിയാണ് ഞാ ഇപ്പം വാങ്ങല് നിർ ത്തി ആദ്യൊക്കെ ഞാൻ വാങ്ങീന് രാത്രി ഇട്ടൊടുക്ക്ന്ന് ഇപ്പം പിന്നെ
പിന്നെ ഇതൊക്കെ ഇത് ഇത് നെറഞ്ഞാ പിന്നെ നമ്മക്ക്
ആ നന്ന
നന്നാക്കാൻ കൊറച്ച്പണി നന്നാക്കാൻ കൊറച്ച് പണിയാണ് പിന്നെന്തൊക്കെ
ഇതാന് അങ് ക റബി വർണങ്ങള് എവിടെയും വേറെ എവിടെയും പോയി കടന്നോളി ഓൻ്റെടുത്ത് നിന്നാട്ട് നിങ്ങക്ക് ഒറക്കിട്ടൂല്ല എന്ന് പറഞ്ഞ് ഞാന് ന്നട്ട് പിന്നെ അയിനെ കാണാഞ്ഞിട്ട് പെരും ആർപ്പ് പിന്നെ ഇങ്ങട്ടെന്നെ വന്ന് വേഗം ഒറങ്ങി ഏ
എല്ലാ കുട്ടേളും അങ്ങനെന്നെയാണ് ആഹ
അതന്നെ
ഉം ആഹ്
മറ്റോല് ഉണ്ടായന്ന് ഇവിടെ അത്ര ഇല്ലേനു
ആ
പിന്നെന്താ ഇങ്ങനെ പോവ്ണ്ട്
ഓ ആ ടൂറ് ഞാന് ആ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടിപ്പൊ ഒരു അഞ്ചു വർഷായി അന്ന് ഫസ്റ്റ് ടൈമൊക്കെ പോയിന് ഇപ്പ ഇപ്പൊ ഇപ്പൊന്നാള് ഇപ്പൊ ഇന്നലെ ഞങ്ങള് മമ്പറത്ത് പോയി മമ്പറത്ത് പോവണ്ടായിന് ഇന്നലെ രാവിലെ അങ്ങനെ വെള്ളിയാഴ്ച ആയതോണ്ട് പണി ലീവാണ് അപ്പൊ അങ്ങള് ഇന്നലെ മമ്പറത്ത് പോയിനി ഉം ഹലോ അലോ ഹലോ പോയോ
ആ ഹലോ
കേൾക്ക്‌ണ്ടോ റേഞ്ചിന്റെ കുറവുണ്ടോ റെയിഞ്ച് പ്രശ്നണ്ടോ
റെയിഞ്ച് പ്രശ്നണ്ട് കേക്കണില്ലേ ആ ഹലോ
ആ റെയിഞ്ച് പ്രശ്നണ്ടോ റെയിഞ്ച് പ്രശ്നണ്ടോ
ഏ റെയ്‌ഞ്ച് പ്രശ്ണണ്ടോന്ന് ഇൻക്കറീല്ല കേ
എല്ലാ എടക്ക് എടക്ക്‌ സ്റ്റക്ക്‌ ആ എടക്ക് സ്റ്റെക്കാവ്ണ്ട് ഇപ്പൊ കേക്ക്‌ണ്ട്
ആ ഞാൻ എന്തേ പ്രശ്നം വന്നോ വിചാര്ച്ച് എന്റെ ഫോണ്ന്റെ കയ്യ്ന്ന് ആഹ് പിന്നെ എന്താ ഞങ്ങള് ഇപ്പോ കഴിഞ്ഞ പിന്നെ സലാത് ഇത് ഇണ്ട് വാർഷികം ഇണ്ടായിനല്ലോ മമ്പറ്ത്ത്
ആ അയിന് പോയീനോ
ആഹ് അയിന് പോയിന് അന്ന് വ്യാഴാ വെള്ളിയാഴ്ച കഴിഞ്ഞ് ആഹ് മോഹറം നമ്മളെ ദിയാന്നു അയില് പോയി
ആഹ് ആഹ്
ആഹ് ആ ടൈമില്
ഉം ചോറൊക്കെ കിട്ടിയോ അവിട്ന്ന്
ചോറല്ല അന്ന് ഞങ്ങക്ക് എന്താ കിട്ടിയെന്നോ ഈത്തപ്പഴം പിന്നെ ആഹ് കൊറച്ച് സാന അങ്ങനത്തെ കൊറച്ച് ചീര്ണ്ണി അതാ അതൊക്കെ കിട്ടി ഞാൻ പിന്നെ നേർച്ചാകീനി പിന്നെ ഇൻക്ക് ഇത് ആ നീ പോകാൻ നേർച്ചാക്കീന്
ആഹ് ആഹ്
അങ്ങനെപോ പോയതിനെ
ആഹ്
പിന്നെ പിന്നെ പാണക്കാട്ടേ തങ്കമ്മാ വരും വരെ ആൾക്കാര് പ്രസാഗിക്കിനി അവിടെ അത് കൊറച്ചേരം കേ
ഏഹ് തെരക്കില്ലെന്നു തെരക്കില്ലെന്നു
അവടെ നല്ല തെരക്കാ ഇന്ന് അവിട്ക്ക് കബറിങ്ങക്ക് ഒന്നും പോകാൻ വയ്യ നല്ല തെരക്കാ ഉം ഉള്ളില് ഒരുപാട് പെണ്ണുങ്ങള് മാണ്ങ്ങളൊക്കെ ഇണ്ട് അവിടെ ഇഷ്ടംപോലെ ണ്ട് ആൾക്കാര് അപ്പോ അത് കേട്ട് ഇതൊക്കെ ഇണ്ടാവും വാണെങ്കില് കഴിഞ്ഞ് ചാ തും ന്തക്കെ കഴിഞ്ഞ് പോരാനിക്കാരി അപ്പം ഞങ്ങള് വേഗം പോന്നു ഇങ്ങോട്ടേത്തിപ്പ തന്നെ പിന്നെ ബ്ലോക്കും കാര്യങ്ങളും ആയിട്ട് പിന്നെ അല്ലേ കാറില്
ആഹ് ആഹ് നിങ്ങള് ഒറ്റക്ക് പോയിനാ അതോ ഹസ്ബൻഡും ഉണ്ടായിനാ
ഹസ്ബൻറ്റ് ഇണ്ടേ ഹസ്ബൻഡും കാറും ട് മരുമോന്റെ ചങ്ങായിണ്ടായിനി
ഉം
അതും പെണ്ണുങ്ങളും അതു ഉണ്ടായിനി
ഉം
ആ ബെഡില് മൂത്രഴിച്ച് ചെക്കൻ ഭയങ്കര കോ ബെഡ്ക്ക് ആയില്ലേ അയിന്റെ പൊ- കെടക്കണേല് മെത്ത ദേഷ്യം പിടിച്ചാല്- ഇപ്പോ ഞാൻ ഫോൺ വാങ്ങില്ലേ
എന്നായിക്കോട്ടേ ശരി
ആഹ് എന്നാ ശരി